ഹലോ
ആ ചേച്ചി ഫ്രീയ കേക്കാമോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് കെക്കുന്നുണ്ട് അങ്ങോട്ടോ
ആ കേ കേക്കുന്നുണ്ട്
ഓക്കെ ഓക്കെ എങ്ങനെണ്ട് വിശേഷം എന്നാ എടുക്കുന്നു
ഓ സുഖമായിട്ടി ഇരിക്കുന്ന ഏത ഇരിക്ക മഴുണ്ടോ
ഉ ഇവിടെ മഴ തൂടാനുള്ള പണി നോക്കിയിട്ടുണ്ട്
മഴക്കറൊക്കെ ആയിട്ട്
ആലോചിച്ചോണ്ടിരിക്കുവ അതെ എന്റെ പിള്ളേർടെ തുണി ഉണങ്ങാതിരിക്കാനാണ് മഴ പെയ്യണോ വേണ്ടയോ
ആഹ് ഇവിടെയും അങ്ങനെയൊക്കെ തന്ന ഇന്നി ട്ട് തുണി
ഉം ഇവിടെ ഞാനും അങ്ങനെയൊക്കെയ ഏറെക്കൊറെയൊക്കെ ഇനി തേച്ചിട്ട് ഉണങ്ങി എടുത്ത് വെക്കണോന്ന തോന്നുന്ന
ആ ആഹ് ശരിയ മുഴുവനായിട്ട് ഉണങ്ങിയില്ലെങ്കില് ല്ലേ?
ഉം
ചായ ഒക്കെ
ഇല്ലില്ല ചായ കുടിക്കണം എനിക്ക്.
ഉം ഒന്ന്
ഹലോ
ഏ ബുക്കിങ്ങ്ണ്ടോ?
നോമ്പ് വെക്കാൻ ത്തില്ല ഇന്ന് തൊട്ട് നോമ്പില്ല നോമ്പ് വെ ക്കാൻ പറ്റത്തില്ലായിരുന്നു. അയെന്ന നോമ്പ് ലാ
ഇവിടെ
ഉം ഉം ഉം ഉം ഈ വണ്ണോം വയറും ഒക്കെ കൊറയാന് വഴിവല്ലോം ഉണ്ടോ?
എന്താ
വണ്ണവും വയറുമൊക്കെ കുറയ്ക്കാൻ വല്ല വഴിയുമുണ്ടോ?
കേക്കുന്നില്ലല്ലോ ന്തോ എന്തോ കേക്കുന്നില്ല വിട്ട് വിട്ട് വിട്ട് വിട്ട് പോയ് ഉം വെള്ളം കുടിച്ച വയറ് ചാട ത്തില്ലേ
ഇപ്പൊ കേക്കുന്നുണ്ടോ?
ആഹ് അത്യാവശ്യം
വെള്ളം ആവശ്യത്തിനുള്ളത് കുടിക്കുക പിന്നെ മെയിൻ ആയിട്ട് ഞാൻ എനിക്ക് തോന്നിയത് ഉറക്ക കേട്ടോ കറക്റ്റ് ആയിട്ട് ടൈമില് ഉറങ്ങ എനീകുക ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാല് പെട്ടെന്ന പെട്ടെന്ന് വണ്ണം വെക്കുന്നതായിട്ട് തോന്നിട്ടുണ്ട് ഞാനും എന്റെറെ ഫ്രണ്ട്സ് ഒക്കെ വെച്ച് നോക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടന്ന
ഞാൻ കിടക്കുന്നത് പതിനോന്ന് മണിക്ക് എഴുന്നേക്കുന്നത് അഞ്ചരയ്ക്ക് എപ്പഴേലും കിടക്കും എപ്പഴേലും ഉറങ്ങും
ആഹ അങ്ങനെ ആയിക്കഴിഞ്ഞാൽന്നെ പെട്ടന്ന് വണ്ണം വെക്കുമ്പൊക്ക് റെഗുലർ ആയിട്ട് വേണ്ട ഉറക്കും അത് തെറ്റുമ്പോ തന്നെ പ്രശ്ന ആണൊക്കെ പറയുന്ന
പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഗ്രീൻ ടീ ഐറ്റംസ് ഹോം റെമഡീസ് എന്തെങ്കിലും അറിയാവോ റിസൾട്ട് ഉള്ളത് ഉഹ
അങ്ങനെ എന്തേലും ട്രൈ ചെയ്തിട്ടുണ്ടോ
എന്നതാ ഞാൻ ഇ ഇതുപോലെ ഉലുവായും ജീരകവും മയമോതകവും ഒക്കെ വെള്ളം തിളപ്പിച്ചിട്ടിട്ട് ഒരുപാട് വണ്ണം ഒന്നുമില്ല വയർ മാത്രമേ ഉള്ളൂ
ആ ഞാനേ കോളേജ് പഠ
വയറാണ് പ്രശ്നം ആഹ്
ഞങ്ങളുടെ കൂടെ പി ജി
ആണോ ആഹ് ആ
ഹ്മ്മ്
എന്നല അത്
അങ്ങോട്ടും ഇങ്ങോട്ട ഒന്ന് ഇത ടവർ ഒന്ന് നോക്കിക്കേ റേഞ്ച് ഉണ്ടോ റേഞ്ച് ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഹലോ കേക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആഹ കേൾക്കാതെ വന്നാലും കട്ട് ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കേക്കാം
ആ
കേൾക്കാം പറഞ്ഞോ കട്ട് ചെയ്യാതെ ഇരുന്ന മതിയേ
ആഹ ഞാൻ കട്ട് ചെയുന്നില്ല ഏറി റേഞ്ച് ഭയങ്കര കുറവായിട്ട് തോന്നുന്നുണ്ടോ
വിട്ട് വിട്ട് വിട്ട് വിട്ട് ഇപ്പൊ റയിൻ ൊക്കെ പറഞ്ഞ് േ ഇഞ്ച് എന്നൊക്കെയ കേൾക്കുന്നത്
ഓ
ഉം കൊഴപ്പഇില്ല ഇപ്പൊ കേക്കുന്നുണ്ട് തവറിൻ്റെ കീയേപോയി നിക്ക് ടവറിൻ്റെ
ഇപ്പം ക്ലിയർ ആയോ
ആ ഇപ്പം കേക്കാം
ആ
പിന്നെ വാർത്തകളൊക്കെ വിശേഷ ഞാൻ അങ്ങനെ ഹോം റെമെഡീസ് ഒന്നും നോക്കിയിട്ട് എനിക്ക് ഇതുവരെ ഫലിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കൊന്നേണ്ടാണേ ഫലിക്കാത്തന്നെ അറിയത്തില്ല
യെ അങ്ങനെയൊന്നുയില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിലാ പ്രശ്നം ഇവടെ അ അമ്മങ്ങനെ ഭക്ഷണം കഴിക്കാതെ കണ്ട്രോള് ചെയ്യാന്നാ വിചരിച്ചിരിക്കുന്നേ പശെ അത് നട മ ആ ഞാൻ പറഞ്ഞ് വന്നത് ഞങ്ങടെ കൂടെ പി ജി യിൽ ണ്ടായിരുന്നാ ഒര് ചേച്ചിയുണ്ട് പുള്ളിക്കാരിത്തിക്ക് വയറ് മാത്ര കൊറച്ചാ മതിന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരും
വ വയറായിട്ട് കൊറയത്തില്ലാ പക്ഷേ എനിക്ക് ഒള്ളത് വയറ് മാത്രവാ
ആണോ ഓ അത് വീ വീട്ടില് വീട്ടി എന്താ പറയാ
ആ എന്നിട്ട് ആ പുള്ളിക്കാരിത്തി എന്നാ ചെയ്തു അല്ലാ ഓടി നടന്ന് മുപ്പത് പേര് മൂന്ന് മൂന്ന് വഴിയിലിട്ടിട്ട് മൂന്നെണ്ണത്തിന് മുപ്പത് വഴി കൂടെ ഓടിച്ചാടി അഞ്ച്മണി തൊട്ട് ചോറ കറിയും വീടെന്ന് പറഞ്ഞോട്ട് നെലത്തിരിക്കാൻ നേരല്ലാത്താ ത്താള പിന്നെ കഞ്ഞിവെള്ളക്കെ കൂടുതലായിട്ട് കുടിക്കും
ഓ
അതാണോ എന്നറി ത്തില്ല കഞ്ഞിയൊക്കെ ഉപ്പിട്ട് അച്ചാറൊക്കെ കൂട്ടിയൊക്കെ നല്ലോണ്ണം കുടിക്കും
ഉം
അതിൻ്റെ എന്തെങ്കിലും ഭാഗമാണോ അ അറിയില്ല. പശെ ഈ വയറൊന്ന് കുറയ്ക്കാന എന്തേലും എന്ത് വഴി പറഞ്ഞ് തന്നിരുന്നെങ്കി ഉപകാരപ്പെട്ടു എന്നിട്ടാ പി ജി യിലെ കൊച്ചിന് എന്നാ ചെയ്തു?
ഇല്ലില്ലാ ഞങ്ങള് ഇ് രണ്ട് രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഓടാനൊക്കെ പോയരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും അടുപ്പായി മഴ പെയ്തല്ലോ. അപ്പൊ പിന്നെ തണുപ്പായി ഓർ ക്കായി അതങ്ങനെ പോയി പോയി ഇപ്പോ ചെയ് ചേച്ചി അവിടെ വീട്ടിൽ ഒറ്റയ്ക്കിര്ന്നിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടന്ന് പറഞ്ഞു-
ഉം ഉം- ഓയി ആഹ് അതാണ് അത് കൊഴപ്പില്ലായിരുന്നു മൊത്തം കൊറഞ്ഞാലും കൊഴപ്പൊന്നുമില്ല പക്ഷെ എന്നാലും- ഞാന് അമ്പത്തിയെട്ട് കിലോ -
അമ്പത്തെട്ടോ ഓ ഞാനും ആഹ് ഞാൻ ആ ഞാനും അമ്പത്തെട്ടാ-
ആഹ് വെയിറ്റ് കൊഴപ്പമില്ല പക്ഷെ വെയിറ്റ് അല്ല വയറ് മാ ത്രംതള്ളി നിക്കുന്ന കൊഴപ്പം ഈ രണ്ട രണ്ട് മൂന്ന് പിള്ളേര് കെടന്ന വയറായതുകണ്ട് വലുതായി- അപ്പൊ ഇനി അതെങ്ങനെ ചെറുതാക്കും-
എന്താ പോസ്റ്റ്- പ്രഗ്നന്റ് പ്രഗ്നൻസി അതിലേ- ആ ചാട്ടം ഉം-
അതൊണ്ട് വയറൊണ്ട്- നമ്മളീ ഡ്രസ്സൊക്കെ ഇടുമ്പം ഭയങ്കര വൃത്തികേടാ-
ഓ- ഉം- അതിന് മാത്രയിട്ട് ഇപ്പൊ എന്താ ചെയ്യാ ഈ ഉലുവവെള്ളോക്കെ കുടിക്കുന്നത് ഒന്നായിട്ടുള്ള ഫാറ്റ് ബേൺ ആവാനല്ലേ
ഉം
അതൊക്കെ എന്നിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ
അറിയില്ല ഒരുസം കുടിച്ചിട്ട് പിന്നെ ഒമ്പത് ദിസം കുടിക്കല്ല ഒരു ദിവസം ആക്രന്തം മൂത്ത് കുടിക്കും
അത് കഴിയുമ്പത്തേനും പിന്നെ പിള്ളേർ ടെ പുറകെ പോകുമ്പത്തേനും അതങ്ങ് മറന്ന് പോം എവിടെേലും പോവാ തുണി എടുത്തിടുമ്പോ പിന്നെ ന്തോ നന്നവൈയിട്ട് വരുമ്പോ കുടിക്കും
അയിസ് അങ്ങനെ ഏഹ് അതല്ലേ അത്ര കിടക്കുന്നതിന് മുമ്പേ വെള്ളത്തില ഇട്ട് വേച്ചിട്ട് അങ്ങന ട്രൈയയ്ത് നോക്കി അപ്പ രാവിലെണീക്കുമ്പോ കുടിച്ച് ബാക്കി പരിപാട്യള് തോടങ്ങിയാ മതിയല്ലോ
ആഹ്
അപ്പം കുറച്ചുകൂടെ റെഗുലറായിട്ട് കുടിച്ച തുടങ്ങുലേ
ഉം അങ്ങനെ ആര് വൈകുന്നേരം കിടക്കമ്പമറന്ന് പോകും
ആഹ് ഒ
അത് പക്ഷെ ടാസ്ക ട്ട് നമ്മൾ ഓർത്ച്ച്ചെയ്താ ചെയ്യണം അല്ലേ
അടുപ്പിച്ചരു രണ്ടാഴചവേണന്ന് വെച്ചിട്ട് ചെയ്താ പിന്നെ അത് റെഗുലർ ആയിക്കോളൂല്ലോ
ഉം
അങ്ങനെ ഒന്നാവാ
ഉം
ഞാ അങ്ങനെ ചെയ്യണംന്ന് ചാരിച്ച കൊറെ റെമഡി യൂട്യൂബിൽ കാണാലോ നോക്കിട്ണ്ടായിന്നു പക്ഷേ ഒന്നും അങ്ങ് ഇതായില്ല ഇത് ഈ ഉലുവേടത് വെള്ളം തലേന്ന് രാത്രി ഇട്ടെച്ച് കുടിക്കുന്നത് അത് കണ്ടു നോക്കി രണ്ടു ദിസയിട്ട് ചെയ്യുന്നുണ്ട്
ഉലുവായും ജീരകവും അയമോദകവും എല്ലാം അ തുകൂടെ ഇട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ തെളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ള ആക്കിട്ട് രാവിലെ വെറും വയറ്റിൽ അത് കുടിക്കണം ഗ്യാസിന്റെ ഗ്യാസിന്റെ സിലിറ്റികളും ഉണ്ടാവൂല്ല ഉലുവാട പ്രശ ഫാറ്റിൻ്റെ പ്രശ്നങ്ങളും മാറിക്കിട്ടും.
ഉം.
ജീരകം ചേർക്കുമ്പം വയറിന്റെ അല്ലാത്ത ബുദ്ധിമുട്ടുകൾക്കും മാറി കിട്ടും. അപം മൂന്നൈറ്റംസും കൂടെ ചേർത്ത് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ടാണെന്നാണ് പറയുന്നത്.
ആഹ്. ഞാനെന്താ ചെയ്തതറിയോ ഈ ഉലുവയില്ലേ സാദാ ഉലുവ
ഉൽ
എന്തുവാ
ആഹ് ഉലുവ വെള്ളത്തില് തലേന്നിട്ട് വെക്കും അതേപോലെ പട്ട ഇല്ലേ
എന്നിട്ട് കൊറയുന്നുണ്ടോ
കുറച്ചു കുറഞ്ഞതായിട്ട് തോന്നി പക്ഷെ പിന്നെ അതിന് ശേഷം എന്താ ഇപ്പൊ തുടങ്ങിട്ടല്ലോള്ളു
ഉം
ഉം അപ്പം വലിയ റിസൾട്ടായിട്ടൊന്നും തോന്നുന്നില്ല വന്നോലെ ഇരിക്കും ട്രൈ ചെയ്യാലോ ഒരു ക്ലാസ്സ് വെള്ളല്ലേ ഉം മക്കളൊക്കെ വീ ഇല്ല അവിടെണ്ടോ
ഒരാള് ടി വി കാണുന്നു ഒരാള് പടം വരക്കുന്നു ഒരാള് എൻറെ വീട്ടിൽ പോയി
ആ
നിക്ക് ഒരു ചക്കയൊക്കെ വേവിക്കാൻ അറിയാവോ
ചക്ക ആ ഓ അത് അതെ ഞാനിപ്പ വിളിക്കാവേ എന്തോ ഇവിടെ ശബ് ദം കേക്കുന്നു നോക്കീട്ട് വര
ആ